ആക്കെ ആഹ് ന്തൊക്കെണ്ട്
നല്ലതാണ് എന്തൊക്കെയാ നിങ്ങളെ വിശേഷങ്ങള്
ഓ ഇവടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുല്ല ഇങ്ങനെക്കെ പോകുന്നു ഉം
എന്താ ഞ്ഞിക്ക് മൂന്ന് കോള് ചെയ്യാനുണ്ട് ഫുഡ് കഴിച്ചോ
ആഹ് കഴിച്ചു
ആഹ്
കഴിച്ചിട്ടൊക്കെ ഇവിടെ ഇരുന്ന് അപ്പഴാണ് ഒന്ന് വിളിക്കാന്ന് കരുതിയത്
ആഹ്
ഉം
എന്താ മക്കളെ മക്കളെ വിശേഷം വെക്കേഷനൊക്കെ ആയിട്ട്
ഓഹ് വെക്കേഷനായിട്ട് എനിക്ക് രണ്ടു പേരും വെക്ക ഒരാൾക്ക് ക്യാമ്പ് ആരുന്നു ക്യാമ്പ് കഴിഞ്ഞ് വന്നു വന്ന കഴിഞ്ഞിട്ട് ആഹ് ക്യാമ്പായിരുന്നയാക്ക് ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ട് ഒറക്കവും ഒക്കെയാണ് ഫോണിനകത്ത് കളി പിന്നെ ഇളയാളാണെങ്കി പത്താം ക്ലാസ്സിലാണ്
ആഹ് പ്പൊ റിസൾട്ടിനായിട്ട് കാത്തിരിക്കയായിരിക്കും അല്ലേ നാളെ മറ്റന്നേക്കായിട്ട് ഇനി പത്തിലോട്ടാണ് ഓ
ത്തിലോട്ട അപ്പൊ അയാൾക്ക് പതിനൊന്ന് മണി വരെ ട്യൂഷനുണ്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് അപ്പ എന്റെ ഒരു പഴയ ഫോൺ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അയാള് ആ ഫോണും വെച്ച അയിനകത്ത് ഫോണ് കളിയാ
ആഹ്
അപ്പൊ ആങ്ങളെയും പെങ്ങളും ഫോണിനകത്ത് ഉപയോഗം കൂടുതലായിട്ട് ആണ് നമ്മള് വഴക്ക് പറഞ്ഞാല ഇയാള് ആഹ് ആഹ് മൂത്ത ആള മോള് മൂത്തതാ
ആഹ് എന്ത് ക്യാമ്പിനാ പോകുന്നേ
ക്യാമ്പ് ആയാൾ ഡി എൽ എഡിനാണ് പഠിക്കുന്നത് അപ്പം ന പതിനഞ്ച് ദിവസം ക്യാമ്പായിരുന്നു നാല് ദിവസം സ്റ്റേയും
ആയിരുന്നു ആ നാലു ദിവസത്തെ നാലാമത്തെ കഴിഞ്ഞ് അയാൾ വന്നു
ആഹ്
വന്ന് കഴിഞ്ഞിട്ട് രണ്ടു പേരും അത് തന്നെ ഫോണിൽ ഉപയോഗമാണ് കൂടുതലും
ആഹ് എന്താ മക്കളെ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ എല്ലാ മക്കളും ഒരു ജനിച്ചു വീഴുന്നത് ഒന്നര വയസ്സ് രണ്ട് വയസ്സ് പ്രായമാവുമ്പോഴേക്കും കുട്ടികൾക്ക് ഫോണ്മേണ് കുട്ടികളെ കാര്യം ഫുള്ള് ഫോണമ്മയാണ് ഇപ്പോൾ എന്റെ മോനടക്കം എല്ലാരും നമ്മൾ കരുതും മക്കൾക്ക് ഇത് കൊടുക്കൂല നമ്മള് ഫോണൊന്നും കൊടുക്കാതെ ആഹ് നല്ലോ നോക്കിയിട്ടാണ് ഏഹ് റെഡിയ ആക്കന്ന് പക്ഷെ അതൊന്നും നടക്കൂല ഇ ന്നത്തെ കാലം തന്നെ അങ്ങനെയാണ് ഏതൊരു കുട്ടിയാണ ഇന്ന് ഫോൺ യൂസ് ചെയ്യാത്ത ഏഹ് വലുത് ചെറുത് മുതല് വലു ഇതുവരെയും യൂസ് ചെയ്യുന്ന ഇതാണ് ചെറിയ കുട്ടികൾ മുതലേ വലിയ കുട്ടികർ വരെയും യൂസ് ചെയ്യും ഫോൺ
ഇപ്പൊ എല്ലാ കുട്ടികളും യൂസ് ചെയ്യന്ന് പറയാൻ രക്ഷകർത്താക്കളാണെങ്കിൽ ചിലപ്പം ജോലിയുള്ള രക്ഷകർത്താക്കളൊക്കെ കാണും അവരക്കൊ രാവിലെ പോകേണ്ട വഴിക്കെയാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവരെ കളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുത്തിട്ട് പോകും
അതെ
പക്ഷെ ആ ഫോൺ പിന്നീട് അത് ഉണ്ടാക്കുന്ന ദോഷം
ഇപ്പോള് ഇപ്പൊ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ ഫോണിന് അഡിക്റ്റായിട്ട് ഗെയിമിനും കാര്യങ്ങളക്കൊക്കെ അഡിക്റ്റ് ആയിട്ട് കുട്ടികൾ തൂങ്ങി മരിച്ചു അങ്ങനെ ഓരോരോ വാർത്ത അഡിക്റ്റ ആയിട്ട് ഓരോ ഇതായിട്ട് പഠിപ്പിലൊക്ക ഒന്നും ഇപ്പോ ഇപ്പോഴത്തെ കോ കോൺസെൻട്രേഷൻല്ല പഠിപ്പിലേക്കൊന്നും ഇപ്പം മക്കൾ ഫുൾ ടൈം ഫോണിലാണ്
ഫോണിലാണ് ഇതിപ്പോ ന്റെ മോനും അതന്നെ ഇനിയിപ്പ പത്താം ക്ലാസ്സിലോട്ട നമ്മള് പറഞ്ഞാലും ആഹ് ഞാൻ പറയുന്നാ കുറച്ചു നേരമൊക്കെ മോൻ കണ്ടിട്ട് ബാക്കി സമയം ഇര്ന്ന് പഠിക്ക് ആഹ് ഇത് അങ്ങനെയല്ല ഇത് വന്ന കഴിഞ്ഞാല് അങ്ങോട്ട് എന്റെ ഫോണിനകത്തൊന്ന് ഹോട്ട്സ്പോട്ട് അങ്ങോട്ട ഓൺ ആക്കിക്കൊണ്ട് ഇയാള് ഫോണില് ഇരുപത്തിയാല് മണിക്കൂറും ഫോണിലാ ഉം
കൊണ്ടൊരു ഫോണ് അവന് ഇനി എട്ടിലോട്ടാണ് അവനോട് ഞൻ ഇതന്നെ പറയുന്നു അവൻ ട്യൂഷൻ വിടുന്നുണ്ട് അവനോട് തന്നെയ ഞാൻ പറയുന്നെ ഇനി എട്ട് മുതൽ ഹ് നേരെ പഠിക്കാൻ നോക്കിക്കോ കരണം ഹൈസ്കൂളായില്ലേ പ്പോ നേരെ പഠിക്കാൻ നോക്കിക്കോ ഇഞ്ഞി ഫോണുമ്മ അഡിക്റ്റ് ആകര്ത് ആ ഇഞ്ഞിയാൻ വാങ്ങിച്ചു വെക്കു ന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോണ് അപ്പോ മോന് നമ്മള് പറഞ്ഞിട്ട് കാര്യല്ല മക്കളോട് പറഞ്ഞിട്ട് കാര്യല്ല കാരണം അവർക്ക് ഇപ്പോ അങ്ങനെയാണ് ഇപ്പത്തെ ജനറേഷൻ എന്ത് ചെയ്യാനാ ഇപ്പോ ഹ് എഴ്താനും വായിക്കാനും ക്ക വിടുന്നത് വാട്സപ്പ് വഴിയാണ്
അതെ വാട്സാപ്പ് വഴിയ ഇതിപ്പോ ഈ കോവിഡിന്റെ സ സമയത്തൊക്കയ്‌ല് ഫോൺണകത്ത് ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ വന്നാണ് നമ്മള് ഫോൺ കൊടുത്തത് അവര് പഠിച്ചോട്ടുന്നും പറഞ്ഞ അമ്മള് കൊടുക്കുന്നത് അപ്പൊ ആ സമയം തൊട്ടേ ഇവരെല്ലം ഫോൺനകത്ത് നോക്കി പിന്നെ ഇവർക്ക് ഫോൺ പ ഇല്ലാദങ്ങട്ട് പറ്റത്തില്ലന്നുള്ള ഒരവസ്ഥയിലോട്ടൊക്കെ വന്നില്ല്യോ
ആഹ് ആഹ്
അപ്പം ഞാൻ വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ഹ് ഫോൺ ഒരുപാട് ഉപയോഗിക്കരുത് മക്കളെ പഠിക്കണ്ടസമയത്ത് പഠിക്കണം നിങ്ങൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കി ഒരു മണിക്കൂറോങ്ങള്ച്ചിരി ഫോണി നോക്കിക്കോ എപ്പോഴും അങ്ങ് നോക്കണ്ടാന്ന് നമ്മള് പോ
ചെറിയ ചെറുപ്രായത്തിലന്നെ കണ്ണിന് ആഹ് ന്താ കാഴ്ചക്കുറവ് കാഴ്ച ശക്തി കുറവ് വ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് മുടിനര അകാലനെരിം കാര്യങ്ങളൊ ക്കല്ലെ ഇപ്പത്തെ കുട്ടികൾക്ക് ആഹ് തലവേദനിയാണ് കാര്യയിട്ട് തലവേദന ഏണ് മെയിനായ്‌ട്ട്ള്ളത് പ്പ സ്ക്രീൻ ടൈമിങ് കൂടിയിട്ടാണ്
അത് പിള്ളാരോട് പറഞ്ഞാ പിള്ളേര് മനസ്സ്ലാക്കണ്ടേ ഫോൺനകത്ത് ഗെയിം ആണെങ്കി ക്കെണ് ഗെയിം ഒന്നും പക്ഷെ ഇയാള് കളി കാണത്തില്ല പക്ഷെ യാ യാള് പിന്ന ഇൻസ്റ്റഗ്രാമിനകത്തൊക്കേ റീലുകള് കാണും അപ്പോ അതൊക്കങ്ങനെ നോ ക്കിരിക്കുവല്ലയോ അതൊക്കെ ക് കണ്ണിന് കേടല്ലയോ അമ്മള് എ പ്പഴും പറയും മോനേ ഒരുപാട് ഫോണ് ഉപയോഗിക്കരുത് മോളോടായാലും പറയും മോള് പിന്നെ പാട്ടും ഡാൻസും അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണോം കേകൊക്കേ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറയും ഒരുപാടങ്ങ് ഉപയോഗിക്കരുത്
മ്മ്ഹ് അതന്നെണ് ഇപ്പത്തെ മക്കളോട് പറഞാ അന്സരണയില്ലാ താണ്ള്ള മെയിൻ പ്രശ്നം
അതെ പിള്ളാർക്ക് നമ്മള് പറഞ്ഞാ അത് മനസ്സിലാവത്തില്ല അ
ആദ്യം മുതലേ ഹ് പിന്നെ പിള്ളാരെ പറയാ പറ്റില്ല കാരണം നമ്മളാദ്യം മുതലേ കൊടുത്ത് ശീലിപ്പിച്ചു പിന്നെ അവർക്ക് അത് വിട്ട് നിക്കാനുള്ള ഒരിതില്ല അയ്മന്ന്
അത് ഈ കോവിഡ് വന്നപ്പോ ഉള്ള സംഭവിച്ചതാ ഇങ്ങനെ മൊബൈല് കൊടുപ്പ്
അതാണ് സംഭവം ണ്ടായത് ഓൺലൈൻ ക്ലാസ് കൈറ്റ് വിറ്റേഴ്സില് ഓൺലെയിൻ ക്ലാസ്സല്ലേഞോ
അതെ അതെ അങ്ങനെ സംഭവിച്ചതാ ഇപ്പം എന്നിട്ട് പറയാ ആഹ് ക്ലാസൊക്കെ നോട്സൊക്കെ അതിനകത്താമ്മെ ഇടുന്നത് വാട്സപ്പിലൊക്കെ നോട്സ് ഇടും അപ്പൊ അത് നോക്കിയക്കെ എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാ ഇത് ഉഹ മൊബൈലടുക്കുന്നേ
ട്ടേന്ന് പർഞ്ഞിട്ട് കൊറേ പ്രവർത്തനങ്ങള് പേട്ച്ച് ചെയ്തിന്നു. ഇപ്പതുല്ല ഇവടെക്കൊരു അസൈൻമെൻ്റായിട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ അവധിക്കാല പ്രവർത്തനം ആഹ് അപ്പം മക്കൾക്കൊരു പേട്യാണ് ഞ് അവരെ ഇഞ് സ്കൂള് തൊർക്കുമ്പോ ആ ക്ലാസ്സിലേക്ക് ഇരുത്തൂലാന്ന്ള്ളൊരു പേട്യോണ്ട് ചെയ്യും പറഞ്ഞാ അമ്മള് കൊറേ ഒക്കെ പറഞ്ഞാ അത് ചെയ്യും.
ഉം ഇത് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ങ്കിലും ആഹ് അതിനേക്കാട്ടി കൂടുതല് ഇയാള് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണുന്നത് ഈ മൊബൈൽനോടാ
അതെ അതെ എന്റെ ഒരു കസിൻൻ്റെ മോനെന്നെ ഇപ്പോ പത്തിലേക്ക് ആണ് ഇര്ന്ന്ക്ക്ണ് ഇപ്പൊ പത്തിലാണ്. ഏഹ് ട്യൂഷന്ണ്ട് ഈ പർഞ്ഞ മാരി രാവിലെ ഏഹ് ഏഴ് മണി മുതലൊക്കെ തൊടങ്ങ് ണെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെ ട്യൂഷനാണ് അവൻക്ക് അവന് ഏഹ് ഇത് അതേപോല് തെന്നെ ഫ്രീ ഫയർന്ന് പർഞ്ഞിട്ടൊരു ഗെയിമ്ണ്ട്
ആഹ് ഫ്രീ ഫയറ് ഉം
അതിലാണ് ഫുൾ ടൈം അതാണ് ഒര് പൊറം ലോകം കാണാന്ള്ളൊര് ഇതില്ല ഫോണാണ് എ ഇപ്പത്തെ മക്കളെ അവസ്‌ഥേണത് ഏഹ് ഫുൾ ടൈമ് ഫോണിലാണ് ഒര് പൊറം ലോകം എന്താന്ന്ള്ളത് അറിയില്ല ഏഹ് കൊറച്ച് കൊറച്ച് മുന്നെന്റെ മോന് ചോയിക്ക വളക്ക് വള ക്ക് കണ്ടിട്ട് ചോയിക്ക ഏഹ് ഇ അമ്മേ ഇതെന്താന്ന് ഉമ്മ അതെന്താന്ന് ചോയിക്കാ അപ്പൊ ഞാൻ പർഞ്ഞു ഇതെന്താ നിനക്കറിയില്ലേ ഇത്രേ ആയിട്ട് നിനക്കെന്താ അതറിയില്ലേന്ന് അപ്പതാണ് ഇപ്പത്തെ മക്കളവസ്ഥ എന്തൊരു കാര്യോം പ്പറിയില്ല
ഒരു കാര്യവും ഈ പിള്ളേർക്കറിയാനൊക്കത്തില്ല ഈ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മടെ വീട്ടി ഒരാള് വന്നാ തന്നെ അവരറിയുന്നതേ ഇല്ല നമ്മടെ ഒരു ബന്ധു ക്കളാരെങ്കിലും വന്നാ തന്നെ അവര്ക്ക് അവരോട് സംസാരിക്കാൻ സമയല്ല കാരണം ഫോണില് കൊണ്ടിരിക്കുവല്ലയോ അപ്പൊ വര്ന്നവരെന്ത് വിചാരിക്കുന്നത് നമ്മള് പിള്ളാരെ പറഞ്ഞ് എഹ് വെച്ചേക്കുന്ന ആ ഒര് ആഹ് ഒന്നും സംസാരിക്കരുതന്ന് പറഞ്ഞേക്കുന്നന്നൊക്കെ ല്ലേ അവര് കരുതത്തൊള്ളൂ അല്ലെങ്കി മ ക്കള് വിചാരിക്കണം അല്ലേ നമ്മടെ ബന്ധുക്കളാ വന്നത് അവരോടൊക്കെ സംസാരിക്കണം അതെങ്ങനെ അതിനുള്ള സമയല്ല അവര് ഫോണിനകത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്ന കൊണ്ട് അവർക്ക് അതിനുള്ള സമയമില്ല
അതെ പിന്നെ ആഹ് ഒരു കുട്ടി ഒരു വിധം കുട്ടികള് പഠിക്കണം ന്ന്ള്ളൊരിതില് കൊറച്ചു നേരം സ്ക്രീൻ ടൈംമ് ഇങ്ങനായിട്ട് പിന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെല്ല ന്നല്ല പർഞ്ഞെ പക്ഷേ ബഹുഭൂരിഭാഗവും ഈ ഫോണിന് അഡിക്റ്റായ കു ട്ട്യെളാണ് ഉള്ളത് ഒരു ഇൻസ്റ്റഗ്രാമ്ണ്ട് പ്പോ പ്പൊണ്ടായിട്ട് അയ്‌ലൊരു റീൽസും കാര്യങ്ങളൊക്കെ കാണാം ഇങ്ങനെ ചാറ്റെയ്യാം ഫ്രണ്ട്സിനൊക്കെ പറ്റ്ണ ഒര് ഇതല്ലേ
ഇതും അങ്ങനെന്നെ ഇൻസ്റ്റഗ്രാമിനകത്ത് മെസ്സേജയക്കുന്നു ആഹ് ഇ എ പ്പഴാണ് ട്യൂഷനുള്ളത് ആഹ് വെരോ ഇല്ലയോ ന്നക്കെള്ള മെസ്സേജയക്കും കാര്യങ്ങളും പിന്നെ റീൽസ് കാണാലും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഗെയിം ഒന്നും അയാൾ കളിക്കത്തില്ല
ചെറയില്ല എന്താണ് അവരെ ഭാവി എന്നുള്ളത് ഇല്ല
ആഹ് അത് കഴിഞ്ഞ ദിവസം എന്റെ മോനും ചോദിച്ചു അതാ എന്റെ കഴിഞ്ഞ ദിവസം ആഹ് ട്യൂഷൻ സെന്ററിൽ ചോദിച്ചന്ന് പറഞ്ഞ് ആരാകാനാണ് ആഗ്രാഹം എന്ന് അപ്പം അയ്യ മോൻ പറഞ്ഞേ ആ പിന്നെ അയാക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഇയാൾക്ക് പറയാൻ പറ്റും പറ്റുന്നില്ല കാരണം ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്കതൊന്നും പിള്ളോരണെങ്കിൽ പറയുമല്ലോ എനിക്ക് ഇന്ന ആളാകാനാണ് ആഗ്രഹം ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അങ്ങനെയൊക്കെ അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ കാണുവല്ലോ പറയുവല്ലോ ഇത് പിന്നെ പറഞ്ഞ ഞാനൊന്നും പറഞ്ഞില്ലമ്മേ അന്നേരം സാറ് പറഞ്ഞു നിനക്കൊരു പ്രത്യേകം ആയിട്ട് നിനക്കൊരു ഇത് വേണം നിനക്ക് അംമ്പീഷൻ വേണം ആരാകണമെന്നാണ് നിന്റെ ആഗ്രഹം എന്നുള്ളത് നിനക്ക് എപ്പോഴും ബോധ്യം വേണം അതുകൊണ്ട് അപ്പൊ നീ ഇന്ന് പോയത് ആരാകാൻ ആഗ്രഹംന്നുള്ളത് അറിഞ്ഞിട്ട് നാളെ വന്ന് പറയണന്ന് പറഞ്ഞെന്ന് അപ്പൊ മോന് എന്നോട് വന്നിട്ട് ചോദിക്ക അമ്മെ ഞാനാരാകണോന്നാഗ്രഹം ഞാൻ പർഞ്ഞ് എനിക്കാണോ ആഗ്രഹം നാനക്കല്ല്യോ ആഗ്രഹം വരണ്ടത് നീ ആരാകണോന്ന് നീ തന്നെ സ്വയം ആലോച്ചോക്ക് ഇപ്പൊരോര്ത്തരും ആഹ് ഓരോരോ ജോലീയിൽ ഏർപ്പെട്ടിരിക്കിന്ന് അപ്പൊ നിനക്ക് എന്താകാനാഗ്രഹം എന്റെ മോളാന്നെങ്കി അതേ സമയ്ത്ത് ആദ്യൊക്കെ പറയുവാര്ന്ന് എനിക്ക് ഐ എ എസ് ആവണം അതാവണോ ഇതാവണോന്നൊക്കെ അയാള് പറയുവാര്ന്നു ഇതാന്നെങ്കി അയാടെ അമ്പീഷ്നായാക്ക് അറിയാൻ വയ്യ
മോളകാലത്ത്ന്ന് പർഞ്ഞാല് ഇപ്പൊ മോള് ഡിഗിരിയല്ലേ പഠിക്കുന്നത്
ഡിഗ്രി അല്ലടാ ഡി എൽ എഡ് ടി ടി സി
ആഹ് അതെ ആഹ് ആഹ് ഒരു അപ്പൊ അവരെ ആദ്യകാലത്തൊന്നും ഇങ്ങനെ ഇള്ളതിണ്ടാവുല ഫോണിങ്ങ് കോ കോവിഡിന്റെ ഒക്കെ മുന്നേണല്ലോ പൊ ഇണ്ടായ്ട്ടിണ്ടാവാ
ആഹ് അതാദ്യൊന്നും കൊഴ് പല്ലർനേ ഈ കോവിഡ് വന്നേന് ശേഷവാണ് അവരിങ്ങനെ ആഹ് ഈ ഫോണിന്റെ ഉപയോഗം കൂടുതലായിട്ട് തുടങ്ങിയതെന്നെ
ഉം
പിന്നെ മോളോട് പറഞ്ഞാലും അവക്ക് ഇച്ചിരിയൊക്കെ മൻസ്സിലാവ്ന്നുണ്ട് ഫോൺ ഒരുപാട് ഉപയോഗിക്കര്ത് ന്നൊക്കെ പറയാറില്ലെ അത് തന്നെയല്ല അയാക്ക് പഠിക്കാള്ള കൂട്തൽ കാര്യങ്ങളും മൊബൈൽനാത്താന്നല്ലോ വര്ന്നത് അതുകൊണ്ട്
അവരെ പർഞ്ഞിട്ട് കാര്യല്ല ആഹ് ഒരു പ്രായംന്ന് പർഞ്ഞാ അങ്ങെനെ തന്നെ പ്ലസ് ടു കഴ്ഞ്ഞാല് അഹ് പിന്നെ എഹ് കോമണാണ് ഫോണ്
അതെ
അത് ഇള്ളതാണ് അയിഞ്ഞ് ഞമ്മള് പർഞ്ഞിട്ട് കാര്യല്ല പക്ഷെ ഈ പഠിക്കണ്ട കാലത്ത് പഠിക്കാത്ത മക്കള് ഈ ഫോണിന് അഡിക്റ്റായിര്ന്നാ നടക്കൂലല്ലോ പിന്നെ അവര്ക്ക് ഭാവി ഇണ്ടാവാതെ അവസ്ഥീക്കല്ലേ പോകുന്നത്
അതെ അതെ എങ്കി ശരിയടാ എങ്കി ഓക്കെ
ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കെ